ആ കേൾക്കണ്ടോ പറയുന്നേ
ൾക്കുന്നുണ്ട്
ആഹ
ആഹ എന്താ ചെയ്യണ
ഇപ്പൊ വെറുതിരിക്കാണ് ആഹ ആഹ നിങ്ങൾ വീട്ടില് കൃഷി ചെയ്തിട്ടുണ്ടോ
ആ ഇവിടെ കൊറച്ചൊക്കെ നമ്മള് വീട്ടത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ ഉള്ള കൃഷിയുണ്ട് കൃഷിന്ന് പറഞ്ഞാ നമ്മളിപ്പോ കടെന്നൊക്കെ വാങ്ങിക്കൊണ്ടണ്ട് വന്നിട്ടുള്ള തക്കാളിയൊക്കെ ചീഞ്ഞതോ അല്ലെങ്കിൽ മുളകൊക്കെ ഇങ്ങനെ പഴുത്തതൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ നമ്മള് അങ്ങെ വീ ട്ടിന്റെ സൈഡില് കുറച്ച് സ്ഥലമുണ്ട് അവടെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ അത് പൊന്തി വരുമ്പോ അത്ങ്ങനെ ഇട്ക്ക അങ്ങനൊക്കെ ചെയ്യാറ്ണ്ട് ആ അതല്ലാണ്ട് പിന്നെ ആ പിന്നെ നമ്മുടെ ഏ വാഴ അതുപോലെ തെങ്ങ് മാവ് അങ്ങനെക്കെണ്ട് അത് കൃഷി ചെയ്യണതല്ല നമ്മുടെ വീട്ടിലിങ്ങനെ ഇണ്ടായതാണ് വാഴക്കെ നമ്മള് വെച്ചതാട്ടോ പിരി ക്കും അത് കൊലണ്ടായി കഴിഞ്ഞാ പിന്നെ അത് പിരിച്ച് പിരിച്ച് പിരിച്ച് ഇങ്ങനെ വെച്ചൊണ്ടിരിക്കും
ഏ
വാഴ ഇണ്ടല്ലോടാ കേക്കണില്ലേ ആ വാഴ നമ്മളേ വാഴ ആ വാഴ ക്കൊല ണ്ടാവൂല്ലോ അത്ണ്ടായി കഴിഞ്ഞാല് അത് വെട്ടിട്ട് അതി ങ്ങനെ ചെറിയ ചെറിയ ഇത്ണ്ടാവൂല്ലോ അതിങ്ങനെ പിരിച്ച് പിരിച്ച് വെക്കും പിരിച്ച് മാ മാറ്റി മാറ്റി വെച്ചിട്ട് അങ്ങനെ ചെയ്യാറ്ണ്ട് അതിന്ന്പ്പോ നമ്മള് ഉപ്പേരി വെക്കാനൊക്കെ ആ ഉപ്പേരി വെക്കാൻ കായ ടുക്കും പിന്നെ അത് മറ്റെ കായ വെട്ടി കഴിഞ്ഞ് ഞയ്ഞ്ഞാല് അതിന്റെ ഉണ്ണിപിണ്ടി ഒക്കെ ഉണ്ടാവൂല്ലോ
അ അ
അതോണ്ട് ഉപ്പേരി വെക്കും അത് മുതിരക്കെട്ടിട്ട് വെക്കും
ആ അത് ഞാൻ കഴിച്ചിട്ട്‌ണ്ട് ആ ഇന്നിത്തണ്ടോ അങ്ങനെന്തോ പറയണ സാനം ഉ
അതെ ന്നെ ഉണ്ണിത്തണ്ടെന്നെ ഇവിടെ ഉണ്ണിപ്പിണ്ടി ന്നാ പറയാ ആ അത് ച്ച് ചെയ്യും അ പിന്നെ- ഈ കൊല വെട്ടിക്കഴിഞ്ഞ് അയിന്റെ മുകളിലൊരു സംഭവം ഉണ്ടാവൂലെ ഒരു തൂമ്പ്
ആ അത് വെച്ചിട്ട് കഴിക്കും
ആ അത് വെച്ചിട്ടും ഉപ്പേരി വെയ് ക്കും അത് പോളൊക്കെ കളഞ്ഞിട്ട് അതിന്റെ പോള നല്ലോണം കളഞ്ഞ് കളഞ്ഞ് അതിന്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കിട്ടും ഉള്ളില്
ആ ഇതുവരെ വെച്ചിട്ടില്ലാലേ
അതെ അത് കൊറെേ വാഴൊക്കെ ഇണ്ടെങ്കില അങ്ങനെ നെ ഉപ്പേരിവെക്കാൻ പറ്റുള്ളൂ കാരണം അതിന് ഉള്ളില്ചെറിയതായിട്ട ഉണ്ടാവൊള്ളെയ്
ആ
ആ അതായിട്ട് കഴിക്കുമ്പോള് നല്ല ടേസ്റ്റ് ആണ് അതൊക്കെ നാച് നച്ചോർ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പൊ അതൊക്കെ കഴിക്കുമ്പേ നല്ല ടേസ്റ്റാ
ഉം ഉം
പിന്നെപ്പ തെങ്ങാണെങ്കിലും അതെ. അത് തെങ്ങു കൊണ്ട് ഒരുപാട് ഉപകാരണ ച്ചെ ഉപകാരങ്ങൾ ഉണ്ടല്ലോ
ആ ഇണ്ട് തേ തേങ്ങനെ കൊറെ ഉണ്ടെങ്കില് ആ എണ്ണയാക്കാനും ഞങ്ങളെ വീട്ടിലുണ്ട് ങ്ങൾ എണ്ണയാക്കലുണ്ട് ഉം ആ ഓ ഉണ്ട്
അതെ അല്ല അടി തൊട്ട് അറ്റം വരെ എന്താണ് ഉപകാര ഉള്ള ഒരു കാര്യാണ് തെങ്ങ് പറയണത്
അമ്മള് തുള്ളി സ്ഥലാണെങ്കില് അത് എന്ത് ചെയ്യാണെങ്കിലും കൃഷി ചെയ്യാണെങ്കിലും നമ്മക്ക് മാക്സിമം യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്
ആ
എന്ത് ചെറിയ കാര്യങ്ങളും ഇപ്പ ഒന്ന് ചെറിയ ഒരു മൊളകാണെങ്കിലും മ്മള് വീട്ടില് നമ്മക്ക് പറ്റണത് ഇണ്ടാക്കാണെങ്കിന്നുണ്ടെങ്കി നമ്മക്ക് ആ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്
അതെ ഞങ്ങളിപ്പോ ചെറുതായിട്ടൊരു തെങ്ങ് കൃഷി ചെയ്താലോ എന്നുള്ള പ്ലാനിങ്ങിലൊ ക്കെയാണ് കാരണം നമുക്ക് പട്ട് ട്ടേട്ട് പട്ട കിട്ടുമ്പോഴും അതിന്റെ തണ്ട് വച്ചിട്ട് നമുക്ക് ക്ക് കൊടുക്കാലോ പിന്നെ തേങ്ങയാണെങ്കിലും മിസ്സ്‌ വക്കണങ്ക ഒരു പത്ത് തേങ്ങൊക്കെ വെക്കണം അപ്പൊ അയിന്ന് കിട്ടുന്ന തേങ്ങെ നമക്ക്
ഉം ഉം അവിടെ അങ്ങനെ സ്ഥലൊന്നുമല്ല കൂടുതൽ സ്ഥലൊന്നുമല്ല കുറച്ച് സ്ഥലള്ള പക്ഷെ അതില് ഒരു അഞ്ചാറ് തെങ്ങുണ്ട് അയിന് തന്നെ നല്ലോ തേങ്ങ ക്ക്ട്ടിട്ട് നല്ല പട്ത്താണ് ഞങ്ങളെണ്ണ കാട്ടി
അതെ ആ അല്ല അത് നല്ലൊരു ബിസിനസ്സാണ് ഇപ്പൊ ബിസിനസ് ഒക്കെ ആ ആലോയ് ന്ന ആളുകളൊക്കെ ആണെങ്കിലേ അങ്ങനൊ
അതെ തെങ്ങൊക്കെ നല്ലതാണ് എണ്ണക്കൊക്കെ നല്ല വെലല്ലെ പ്പൊ
അതെ ഇപ്പൊ ചൂലി ഇരിയിട്ട് അങ്ങനെ ചൂല് ണ്ടാക്കാ പ റ്റും വെറക് പിന്നെ ഇ തേങ്ങ ആട്ടിക്കഴഞ്ഞാ ആ ചെര ട്ടകൊണ്ടും ചെരട്ടിയതെ പ്പൊ ഈ റോഡ് സൈടിലൊക്കെങ്ങനെ റോഡ് സൈടെന്ന് പറയണ നമ്മടെ റോട്ട്കൂടെക്കെങ്ങനെ വിളിച്ച് പറഞ്ഞ് പോണെ പ്ലാസ്റ്റിക്കിന്റെ കൂടെ ചെര ട്ടേണ്
അതെ നല്ല വെലയാണ് ചെരട്ടക്കൊക്കെ നല്ല വിലയാണ് ഞങ്ങളിപ്പൊ തേ അതിന് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്ക ണ്ടേ ങ്ങനെ നമ്മള് ഷോക്കേസിലൊക്കെ വെക്കാല്ലേ ഓ ഷോക്കേസിലൊക്കെ വെക്കണ ഏ സെറ്റികായിട്ട്ള്ള സാധങ്ങളൊക്കെ ഈ ചെരട്ടോണ്ടൊകൊണ്ട് ഒരുപാട് ഇണ്ടാക്കി ക്കിട്ട്ണ്ട്
ആ അതുകൊണ്ടാ അവര് ഇങ്ങനെ ചോദിക്കണ്ടാവല്ലേ അല്ല ഞാൻ വിചാരിച്ച് ഇനി കത്തിക്കാൻ വേണ്ടീട്ടാണോന്നെ വിചാരിച്ചെ
ആ
ആ
നല്ല വെലേണ്‌ ഞങ്ങളിപ്പണ്ടാക്കി തേങ്ങന്റെ ആട്ടിയ എണ്ണണ്ട് തേങ്ങ ചെരട്ടെക്കെ
കൊടുക്കേത് ആ ആ ആട്ടിയണ്ണ ഉപയോഗിക്കില്ലേ അപ്പൊ നമ്മുടെ ഉപയോഗത്തിന്റെ എടുത്തിട്ട് ബാക്കി കൊട് ക്കാവും ല്ലേ ആ അതെങ്ങനെയ ഏ മ റ്റേ നമ്മള് മില്ലി കൊണ്ടോയിട്ട് ആ
ആ തേങ്ങ ഫുള്ളും ഒണക്കിതാ ക്കീട്ട് എല്ലാം ഉണക്കിയിട്ട് മില്ലില് കൊണ്ടോകും
അതെ ആ ആ ആതെ അത് അവടെ അതെ അത് ഈ പശുവിനൊക്കെ കൊടുക്കാനും
ആ ആ അതെ ഒരുപാട്ണ്ട് ഒരു തേ തെങ്ങ്ണ്ടെങ്കി തന്നെ നമ്മുക്ക് ഒരുപാട് ചെയ്‌യായിരുന്ന് ആയിനെന്നെ ഒരുപാട് ബിസിനസാള്ണ്ട്
ആ നല്ലതാണ് ഇന്നത്തെ കാലത്തെ ആളുകളൊക്കെ അങ്ങനെ ചിന്തികാ ണെങ്കിലേ ഇപ്പൊ ബിസിനസ്സ് മൈന്റ് ഉള്ള ആളുകളൊക്കെ ആ ഞങ്ങളിപ്പൊ വേറെ കുറച്ച് സ്ഥലൊക്കെ വാങ്ങിട്ട് അങ്ങനൊക്കെ ചെയ്താലോന്ന് ഒരു പ്ലാൻ നിങ്ങിലാണ് പക്ഷെ സ്ഥലത്തിന് നല്ലേ റേറ്റ് ആണ്പ്പഴെ സ്ഥലൊക്കെ വാങ്ങാണെങ്കിലും ഒരു ഒന്ന് ഞങ്ങളുടെ ഏരിയയിലൊക്കെ രണ്ട് രണ്ടരൊക്കെയാണ് റോഡ് സൈഡ്ന്നല്ല ഉള്ളേഏരിയ കുറച്ചൊരു ഭാഗൊക്കെയാണ് എന്നാലും രണ്ടരൊക്കെയാ പറയണത്
ഉം
ആ അതെ ഇങ്ങക്കേണ്ണന്ന് വെച്ചാ അത്യാവശ്യം സ്പെയ്സ് ഇട്ടാ വല്ലോ ഒരു തെങ്ങിന് എത്രയും സ്പെയ്സ് വിട്ട്ടൊക്കെ വേണ്ടേ ക്കാനെ അടുത്തടുത്ത് ആയിക്കഴിഞ്ഞാലും വല്യയ ഇതില് ഉണ്ടാവില്ല പ്ര ച്ച് സ്ഥലം കിട്ടിയാലാണ്
ഉം
പിന്നെ അങ്ങനെ ഒരു വളം കൊടുക്കും വേണ്ടല്ലോ യൂറിയെ കൊറച്ച്
ഉം അതെ ഞങ്ങളിവിടെ ആദ്യം ഉണ്ടാക്കിയപ്പോ അങ്ങനെ ഉണ്ടായിന്നില്ല ഞങ്ങൾ വീട് ഇവിടെ വെച്ച സമയത്തോ ഒരു തെങ്ങോല്ലോ ഉണ്ടായിനെ പിന്നെ അതിനൊന്നും ഞങ്ങൾ ചെയ്തില്ല പിന്നെണ്ടാ ത്പ്പൊ ഇതൊക്കെ ഉണ്ടല്ലോ ഒരു കെമിക്കൽ അല്ല ഒരു വേറൊരു സാധനംണ്ട് ഒരു ഇങ്ങോട്ട് വീട്ട്ക്ക് വന്നിരുന്നു ങ്ങനെ തെങ്ങിന് ഇതാക്കാന് ട്ട് ഒരു സോൾട്ടോ ഉപ്പ് കൂടി കല്ലുപ്പ് ഇട്ടുകൊടുക്കരുത് ആ പിന്നെ വേറെന്ത് അങ്ങനെ ഇട്ട് കൊടുത്തിനു ഇവടെ ആഹ് പിന്നെ പണ്ട്ള്ളോരെ വിശ്വാസം ഇതാണ് എന്തോ ഒലക്കിട്ട് കുത്തിയാ പിന്നതാവുന്നോ
എന്താണ് അങ്ങനെ
ആഹ് അങ്ങനെ എന്തോ ഒരു ആയുധങ്ങൾ കൊണ്ട് എന്തേലും ഇങ്ങനെ തെങ്ങിന്റെ ചോട്ടി ൽ ഒന്ന്
കുത്തി കൊടുക്കെ
ക്കെ ആ കൊത്തി കൊടുക്കെ എന്തെലും ചെയ്താല് പേ ആ പിന്നെ പിന്ന പിറ്റത്തെ കൊല്ലം കായ്ക്കുന്നോ അങ്ങനെ കായ്ക്കാത്ത രണ്ട് തെങ്ങിനെ അങ്ങനെ ചെയ്ത്ട്ട്ണ്ട് അത് കയ്ച്ചിട്ട്ണ്ട് അത് ആ സത്യാണോ എന്താന്ന് അറില്ല ഞങ്ങക്കിവടെ ശെരിയായിട്ട്ണ്ട് ആ പിന്നെല്ലരു ഇങ്ങനെ കൽ ല്ലുപ്പ് അതുപോലെ ഒരു പൗഡറ് ഒണ്ടാരുന്നു എന്തോ തെങ്ങിനെ ട്ടോട്ടടുക്ക കഞ്ഞ വെള്ളത്തില് അത്
ആ ആ അതെ അല്ല അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നല്ലോണ്ണം പോഷകം കി ട്ടാണെങ്കിൽ നല്ല വളരാണെചെങ്കി അങ്ങനെ ചെയ്യ്ണെ നല്ലതാ താണ് അല്ല അങ്ങനെ ഓരോരോ ഐഡിയാസ് ഓരോ ഓരോരോ കർഷകരുടെ അടുത്ത് ഇണ്ടാവും ചെിലപ്പഴേ ആഹ്
യോലങ്ങനീ
ആഹ് കൃഷിയൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ എന്തായാലും ഒന്ന് കേറിട്ടൊന്ന് അവര് പറയൂലോ അല്ലെ അത് അ ആ ഏരിയേലൊന്നും അങ്ങനെ കണ്ടി ട്ടില്ലങ്ങനെ വര്ണെതേ അവിടെ എങ്ങനെ ഹാർപ്പി ക് അതുപോലെ ഡെറ്റോള്
ആഹ് അതും ആഹ് അങ്ങൻത്തെ വരല്ണ്ട് ആ വീട്ട് സാ സാധനങ്ങളായിട്ട് ഉം അങ്ങൻതെ
പപ്പടം ഒണക്ക എന്താ ഒണക്ക് എന്താ ഒണക്കമൊളകോ അങ്ങനെയൊക്കെ എന്താ ഒണക്ക കൊണ്ടാട്ടം അതൊക്കെ ആയിട്ട വര്അ ആഹ്
അങ്ങനെ വന്നപ്പോ അംഗീക ന്തായാലും വലിച്ചീക്കണ് വലിച്ചിക്കണം ബടാ പൊടി ഇട്ട് കൊടുത്തിട്ട് തേങ്ങാ ത് കഴിച്ചിട്ടുണ്ട് പിന്നെ വീടിന്റെ ടെറസിന്റെ മുകളിലന്നെ സ്ഥലം ഇല്ലാത്തവൽക്ക് പറ്റണതാണ് ടെറസിന്റെ മുകളില് കൃഷിചെയ്യാ ആ ചെറിയ ചെറിയ ഇതിലൊക്കെ
കുറേ പേര് അങ്ങനെ ചെയ്യണ്ണ്ടെ ഇപ്പ ഈ സ്ഥലൊന്നും ഇല്ലാത്ത ആളുകള് താഴെ സ്ഥലമില്ലാത്തവരൊക്ക അങ്ങനെ കൂടുതലും ചെയ്യുണുണ്ടെ
ഉം വെണ്ടക്ക അതുപോലെ തക്കാളി അങ്ങനെയൊക്കെ ചെയ്തി
ആഹ് ആഹ് പാവയ്ക്ക അങ്ങനെയൊക്കെ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട് ആഹ് ഇപ്പൊ ഈ യൂട്യൂബിലൊക്കെ ഇപ്പൊ അതാണ് യൂട്യൂബിലെ കുറെ പേര് ങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ പച്ചക്കറിളൊ ത് വീട്ടിലന്നെ എങ്ങനെ ന അത് നല്ല യൂസ്ഫുൾ ആയിട്ട് അത് എത്രയും പായകളെ ഒണ്ടാവണ തരത്തില്
ആ ഞമ്മള വീടിന് നല്ലതാണ് ഒരു തണുക്കുന്ന നമ്മള വീട് ചുറ്റുപാടും നല്ല പച്ചപ്പിലാണെങ്കിൽ വീടിനു തന്നെ കുളിർഞ്ഞൊരു തണുപ്പല്ലേ
അതെ പിന്നെ നമുക്ക് അത്യാവശ്യത്തിനുള്ള ഓക്സിജനും കിട്ടൂലോ ആ അല്ല അതൊക്കെ നല്ലൊരായി ഡിയാൻ ഞാനും വീട്ടില് നടും ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ തക്കാളി, പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ നടും അത് ബൾബ് ചെയ്ത ചെടികളെ ക്കെ നട്ക ക്ക് ചെടികള് ഭയങ്കര ഇഷ്ടാ അപ്പൊ ഞാന് ഇവിടുന്ന് കിട്ടി കഴിഞ്ഞലും ലും
ഉം മുന്നക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ചെടികള് ഞാ കൊറെ ആ കൊറെ നോക്കിട്ടുണ്ട് അങ്ങനെ ചെടി പക്ഷെ ഞങ്ങളെ വീടിന്റെ ഫ്രണ്ട്ക്ക് നല്ലോണ്ണം വെയില് വരും നല്ല പടിഞ്ഞാറ് ഭാഗമാകോണ്ട് നല്ലോണം വെയില് വരും അപ്പൊ പെട്ടന്നണ് പോകും അ ഒന്നും അങ്ങനെ ഉം
ആഹ ആ ഈ പത്തുമണി പോലെയുള്ളതൊക്കെയാണ ചിലപ്പോ അങ്ങനെ നക്കും വല്ിയ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ടാവണ ചെികളാണ് അങ്ങെ
ആഹ അതിനായിട്ട് സെറ്റ് ചെയ്തിട്ട് പൂക്കൾ വെക്കാ ലേരിയ ഒക്കെ ഉണ്ടാക്കി പക്ഷെ കൊറേ ട്രൈ ചെയ്തു സക്സസ് അങ്ങോട്ട ആാവണല്ല ചിലതൊക്കെ നമ്മള കണ്ടാവല്ലേ ഇങ്ങനെ പൂക്കളില്ലാത്ത തേല മാത്രമായിട്ടുള്ളതൊക്കെ അങ്ങനെ വള്ളി പോലെ പടരുന്നതും അങ്ങനെയും അങ്ങനത്തെക്കനെ ഉണ്ടാവുണ്ട് പക്ഷെ പൂക്കള് ള്ളെ നല്ല രെസല്ല ചെടി ഇയാള്
ആഹാ പണ്ട് ഞങ്ങടെ തറവാട്ണ്ടാവുമ്പഴക്കെ അവടങ്ങനെ ഈ ആകാശമുല്ല ഈ പി വി സി പൈപ്പ് ഉണ്ടല്ലോ? അതിങ്ങനൊരു കോല്ൽ കുത്തി അപ്പർത്തേക്ക്‌ റാ പോലെ വെക്കും. ട്ടതിന്റെ മോള്ല് നട്ട് വളർത്തും. അത്ങ്ങനെണ്ടായി നിക്കണകാണാൻ നല്ല രസ് ട്ടയിന്റുള്ളിക്കൂടെ ഇങ്ങനൊ വാതിൽ തുറന്നു തരണ പോലെയൊക്കെയെ അങ്ങനെ ഉള്ളിൽ കൂടെ ഒരു ല്ലേ രേസാർന്നു.
ആ ആ മ് മ് രെസാണ് പണ്ട് ഞമ്മള് കൊ കൊറോണ കാലത്ത് കൊറെ ചെയ്തിട്ടുണ്ടല്ലോ? ചെടികളൊക്കെ ഒരു തല്ലേന്ന് ചിരട്ടോണ്ടും
അല്ലെ നമ്മടെ വീട്ടില് അത്യാവിശ്യം കിട്ടാനൊക്കെത് നല്ലതാണ്. ട്ടോ നമ്ളെ ആരോഗ്യത്തിനും നല്ലതാണത്. ആ അതെ പിന്നെ ഞങ്ങടവിടെയെ ഈ മരത്തിന്റെ മോൾള്ളൊക്കെയേ ണ്ടാവാത്ത മരങ്ങളുണ്ടാവൂലോ. അങ്ങെൻത്തെ മര ഒന്നിങ്ങനെ കൊത്തി കൊടുക്കും. ജെസ്റ്റൊന്ന്‌ ത്ത് ആണെങ്കിൽ അപ്പാമരം പേടിച്ചിട്ട് അല ശെരിക്കെന്തായിന്റെ ഐഡിയ എന്നറിയില്ല. ആ പേടിച്ചിട്ട് അതെ പക്ഷെ അവിടെ കൊത്തി കൊടുക്ക ചെയ്യാ കൊത്തുമ്പോ ആ മരം മരത്തിനെ വെട്ടാൻ പോവാന്ന് മരം വിചാ ചാരിക്കുവത്രെ അപ്പ പെട്ട് കായിക്കൂത്രെ കായിക്കണ മരങ്ങളങ്ങനെ ങ്ങനെ വെട്ടില്ലല്ലോ? പ്പത് വിചാരിചിട്ട് അങ്ങനൊക്കെ പറയണെ കേക്ക് ഇപ്രാശ്യം ശരിയാണോന്നൊന്നും അറിയില്ലാട്ടോ നമ്മക്ക്. പക്ഷേ അത് അങ്ങനെണ്ടാവുമ്പോ നമ്മള് വിചാരി ക്കേം ചെയ്യും പഴമക്കാര് പറയുമ്പം നമ്മളങ്ങനെ വിചാരിക്കൂലേ അത് ശെരിയാണ് അങ്ങനെ പറയണതെന്ന്.
ഉം ഇന്നാ ശരി
ആഹ് ആഹ്